കേക്കണില്ലേ ആ സുഖാണ് കേക്കണില്ലേ ഉ ഹും ആഹ് മഴയൊക്കെ എണ്ട നിങ്ങടെ നാട്ടിക്ക്
ആ മഴ ഇണ്ടായിന്ന് ഇപ്പൊരു വെയിലിണ്ട് ഈ തുണീം കുപ്പായോം അങ്ങട്ടും ഇങ്ങട്ടും വലിച്ചിട അതൊക്കെ തന്നെല്ലേ പണി
തന്നേ ഞാന വലിച്ചിടാൻ പോവലില്ല ഞങ്ങക്ക് മേലേക്ക് ടെറസിന്റെ മേലെക്കേറണം അപ്പൊ അതിന് നിക്കലില്ല അപ്പൊ ഞാ ഞാൻ ഇപ്പൊ കൊറച്ച് തുണിയള് മെഷീനീലിട്ട് അത് ഒണക്കാൻ മടിയാണ്
മിഷ മിഷ്യനിള്ളപ്പോ സുഖാണ്
ആ മിഷ്യണിള്ളപ്പോ സുഖാണ് അന്നാ പിന്നെ വലിഞ്ഞ് കിട്ടും പിന്നെ കാറ്റ് ഫാന്റെ കാറ്റ് കിട്ടിയ കാറ്റ് കൊള്ളിക്കാനെള്ള ഇണ്ടാവും മക്കളെ യൂണിഫോമക്കെ വേറെ വിടണ്ടത് അപ്പൊ ആ തുൊടക്കലും പണിയ ഒക്കെ കഴിഞ്ഞു ഞാൻ വിറ്റാൻ അടുിച്ചൊരിട്ട്ുണ്ടായില്ല എന്നലെ അപ്പൊ ഡബ്ബറിന്റെ വാഗാണ് ആ കച്ചറക്ക് ഇട്ടൂലേ പിന്നെ ബേക്ക് ഭാഗം ഫുള്ള് ഡബ്ബറാണ്. അപ്പൊ ഫുള്ള് ചെമ്മല് ആ ഭാഗത്തക്കാണ് മുൻഭാഗത്തേക്കങ്ങനെയല്ല ബേക്ക് ഭാഗത്ത് കാണത് ആ അപ്പൊ കൊറെേ ഉണ്ടായി
അച്
ആ ണ്ട് അവരൊക്കെ ഉണ്ട് അവര് വേറെ പോയതാണ് ഉണ്ട് ഉമ്മീപ്പൊക്കെ ഉണ്ട് ഞങ്ങള് വേറെ പോന്നതാണ് അവര് തറവാട്ടിലാണ് ഞങ്ങള് ാണ് അപ്പൊ ഞങ്ങള് വേറെ പോന്നക്കണ് ഞങ്ങള് രണ്ട വർഷായി വേറെ പോന്നിട്ട്
ഏ
അവിടെ അമ്മിപ്പായി വിലക്ക് ഈ കന്നാള ഉണ്ടാവോണ്ട പശു ആട് ആ തൊക്കണ്ടോ അവർക്ക് അപ്പോൽക്ക് അയ്ന്റെ പിന്നാലെ നടക്കണം
ആ
ഒരു രണ്ടാമക്കളാണ്
ആഏ
കൊ ഇവിണ്ടാവില്ലേ
ആ ഞമ്മളെ പോലെ ഇപ്പോ നമ്മളെ പോലല്ലല്ലേ പ്രായയില്ലേ
ഇല്ലേ ആഹ പ്രായായില്ലേ ആ ഗായല്ലേ ആയലേ അല്ലേ പിന്നെ ഈ മഴൽ ഇന്നൊക്കെ പിന്നെെ ഉണ്ടാക്കാൻ സുഖാണ് ഇന്ന് മഴയില്ലാത്ത കൊണ്ടേ നിണ്ടാക്ക സുഖാണേ പറയെ
കൂട്ടാനടാന്നു
ഒന്ന് കൊറൊക്കെ ഉണ്ടാക്കണ കൂട്ടാൻ ചിക്കൻ വെച്ചക്കണു കടിച്ചാക്കിയ ഒക്കെ പഴട്ട കണ്ട കറിയാക്കി വെച്ചതാണ് ആ കോഴയില് ആ കോഴിക്കറി പിന്നെ പപ്പടം പൊരിച്ചക്കണു മുട്ടക്കോസ് ഉപ്പേരി ഉണ്ടാക്കിക്കണ നിങ്ങളെന്താ കറിയൊക്കെ വെച്ചത്
ഞങ്ങ ഇതാ വെത്തല് തേങ്ങ അരച്ച വെച്ച് പിന്നെ മുരങ്ങന്റെ ഇലപ്പേരി അങ്ങനൊക്കെ തന്നെ
ആ ആ ഉ ഇനിയിപ്പോ മക്കളില്ല നീ ഞാൻുറ്റക്കാണ് കഴിക്കാനേ മൂപ്പരിപ്പ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് പോയി പിഞ്ഞി വരുമ്പോതിനി ചിലപ്പോ കഴിച്ചിട്ടൊക്കെ വരിക അങ്ങാടീന്ന്വിുന്നെങ്കിലും
ആര്
ന്ൂസ് കുൂട്ട ബർത്തവിേ
ആ കുട്ടിയോളോ
കുട്ടിയാൾ സ്കൂൾക്ക് പോയിനിക്ക് മൂന്ന് മക്കളാണ് മൂന്നാൾും പോയിക്കുന്നത് ഒരാൾ ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തതാണ് രണ്ട് രണ്ടാള് ഒരാൾ അഞ്ചിലാണ് ഒരാൾ ഒമ്പിലാണ്
അപ്പൊ അവരൊക്കെ പോയിക്കണ് ഇപ്പൊ ഞാൻ ഒറ്റൊക്കെള്ളൂ അപ്പൊ ഇനിവലൊക്കെ വന്നിട്ട് വാണം ഇന്നലെപ്പോൊ ഉസ്കോട്ട് വന്നപ്പോ തന്നെ മത്തം വീട്ടിൽ കായച്ചീനും അപ്പൊ അത് മത്തം കറി വെച്ചു ഇനി ഇപ്പ ഇന്ന് ഇനി വരുമ്പോന്നൊക്കെ എന്തേലുമൊക്കെ ഉണ്ടാക്കിയേക്കണം നിങ്ങക്ക് എത്ര
എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാളഞ്ചാം ക്ലാസ്സിലും ഒരാള് ആ ഓൻ പോയിക്ക്‌ണ് ഒരാള് രണ്ട് വയസ്സ്. ചെറുതിന് രണ്ട് വയസ്സ്.
ആഹ് ഇനിയിപ്പോ പ്പൊ ഒച്ചും പുളിയൊന്നും ഇല്ല ഇനിയിപ്പോ വന്നാലാണൊരു ഒച്ചീമ്പുളിയൊക്കെ ഇണ്ടാകാ അപ്പൊ പിന്നെ ഇനി സ്‌കൂട്ട് വരുമ്പോത്തിന് ആ എല്ലാ പണിയും കഴിഞ്ഞ് ന്ന് കടന്ന് കടന്ന് നീച്ചുമ്പോത്തിന് ഓല് വരാനായി ചെറ്യോൻ ഫസ്റ്റ് വരും ഇന്നലൊക്കെ വന്ന പ്പൊ ഭയങ്കര കരച്ചില്ലേന്നു. അപ്പൊ ഞാൻ ചോയിച്ചു ഓനോട്‌ സ്കൂളിന്ന് ഭക്ഷ ണം കഴിച്ചിട്ടുണ്ടാവില്ലോര് അവർക്ക് പതിനൊന്ന് മണിക്ക് ഭക്ഷണം കൊടുക്കൊത്രേ പിന്നെ മൂന്നരക്കാ ഓലെ വിടാ അപ്പ അയിന്റെടീല് ഒന്നൊന്നും കിട്ടണണ്ടാവില്ലല്ലോ അപ്പൊ പൈക്ക്ണ് ണ്ടാവും. ഓൻ വന്നേക്കന്നെ എന്താ വാണ്ടിയതോയ്ച്ചാ ഒന്നും ഓന് വേണ്ട. എന്നാ ഫോണും കാട്ടിങ്കാണ്ട് കൊറച്ച് ചോറ് വാരി കൊടുത്തപ്പോ ആ വാരി കൊടുത്തപ്പോ പള്ളീക്കായപ്പോ പിന്നെ കൊഴപ്പല്ല.
ആഹ്.
ഒലിത് നാർത്തെ കൊടു ക്കും പിന്നെ സ്നാക്സായിട്ടും അങ്ങനായിട്ടൊന്നൊന്നും കൊണ്ടോണില്ലല്ലോ ഇവിടെ ഗവർമെന്റ്സ്‌കൂളല്ലേ ഇല്ലേ ഗവർമെന്റ് സ്കൂളാണ് അവർക്ക് ഒന്നും വേണ്ട. പത്ത് മണിക്കാണ് ക്ലാസ് തൊടക്കാ വിടുന്ന് ഒമ്പതേ നാൽപ്പീന് വണ്ടി വരും. അതുകൊണ്ട് നേരത്തെ പോണ്ടേരും നമ്മള് സ്വന്തം കൊണ്ട് ആ ഓല് എൽ കെ ജി കുട്ട്യാക്ക് പതിനൊന്ന് മണിക്ക് കൊടുക്കോത്തരെ അഅ് പെണ്ണ് പറയും മകള് രണ്ടാമത്തോള് പറയും ഓലെ പന്ത്രണ്ടരാവും വിടുമ്പോ ഇബലെ പതിനൊന്നണി മൂന്നേ ഇരുവീന് സ് കൂള് വിടും ബട മൂന്നരാവുമ്പോത്തിനെത്തും
ഏ
വല്ല്യോലെ പിന്നെ ഒരു മണി ഒന്നരൊക്കെ ആവും ഓലെ കഴി ക്കാൻ വിടുമ്പത്തിന് പലേര്ക്കും പലേസം ഓലെ നാലേ കാലിന് നാലേ ഇരുവീന് വിടും ഓൽക്കവിടുന്ന് നാലേ ഇരുവീനൊരു ബസ് ഇണ്ട്. അവിടുന്ന് നേരിട്ട് ഇങ്ങട്ട് ബസ് പോന്നാ അവരിങ്ങട്ട് എത്തും. ഏ ഓല് നടക്കലാണ് നമ്മള് പറയാത് നടന്നാൽ മതി നടക്കാലേ ദൂരെ ഉള്ളേ വെർതെ രണ്ടുറുപ്പ്യ കൊടുത്തങ്കാണ്ട് ലൈൻ ബസിന് ഇല്ലേ ഇപ്പൊ ഒച്ചീമ്പുളിയൊന്നും ഇല്ല.
അതെ ഇബടെ രണ്ട് നെലള്ള വീടാണ് അപ്പൊ ഞാൻ ഇന്ന് റൂമിന്റെ വാതിലടിച്ചങ്ങ നെ കെടന്ന് വിളിച്ചോക്കിയേ വർത്താനെന്താന്ന് അറിയാൻ വേണ്ടീട്ടേ
ആഹ്
ആഹ്
ആഹ് ആഹ് ആഹ് ന്ന്ട്ട് കുടീക്കൊക്കെ പോകലില്ലേ?
ആ പെരേക്ക് ആ പെരേക്ക് പോക്കുണ്ട്. ഉം പെര് ആഹ് പെരേക്കൊക്കെ പോക്കണ്ട്.
പെരീല് ആരൊക്കെ ഇല്ലത്? ഇമ്മീം ഇപ്പീം
ഉം ഇല്ല്യ ഇപ്പല്ല്യാ ഇപ്പ മെരിച്ചിട്ട് അഞ്ച് വർഷായിക്ക്‌ണ് ഇം മ്മീം മൂന്നാങ്ങളാരും മൂന്നാത്തൂമാരും ഒരാങ്ങള വേറെ പോയിക്കണ് പിന്നെ ഒരാങ്ങള ഗൾഫിലാണ്. ഒരാങ്ങളപ്പോ ഗൾഫിന്ന് വന്ന്ക്കുണു ഓൻ പോവാനായി പതിനഞ്ചാംന്തി പോകും ഒരാളിപ്പോ എട്ടാംന്തി ഏഴാംന്തിയൊക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെള്ള ഒരു കഥേണ്.
ആഹ്
ഉം
ഞാൻ ഇപ്പൊ ങ്ങള് പോയിനു കുടീക്ക് പോയിനും ആങ്ങൾടെ കല്യാണാണ് അപ്പൊ അടുത്ത മാസം കല്യാണാണ്. ഇഞ്ഞിപ്പൊ ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പൊ നിച്ചയാണ് ജൂലൈ ഇരുപത്തിനാലാന്തി കല്യാ ഇരുപത്താറാന്തി കല്യാണാണ്. അപ്പൊ കുട്ട്യാൾക്ക് മദ്റസ് സിലീ മാസം പരീക്ഷ തുടങ്ങാണ്. പതിനെട്ടാന്തി മുതല് അപ്പൊ ഞങ്ങീഈ പതിനെട്ടാം തീയതിയാണ് തീരുമാനിച്ചിരുന്നത് അപ്പൊ അവലക്ക് പരീക്ഷന്ന പറഞ്ഞപ്പോ മാറ്റിയച്ചുര ഉത്തറാം തതിൊക്കെ ആക്കിാ കുട്ടൾക്ക് സുഖമായിട്ട പഠിച്ചും ചെയ്യാ പറ്റ അത് കുട്ടികൾക്ക് അ്മമ്മക്കെുള്ള ശ്രദ്ധ ഉണ്ടാവില്ലേ
ഉണ്ടാവില്ലോ കല്യാണം കല്യാ
ണ കണ്ട് അയിന് നിക്കൂല്ലേ അത് കഴിഞ്ഞപ്പ സ്കൂളത്തന്ന് നിർത്തും
അതാ പിള്ള സുയ്പ്പ്
എല്ലും തുൊടങ്ങാനായിറി കൂളിയൊക്കെ കഴിഞ്ഞട്ട് ഒ കൊറച്ചര ഒന്ന് കിടക്കണം അപ്പത്തിന ഓൽ വരാനു ആയി ഞാൻ മിറ്റ അടിച്ചോല്ലം വേണ്ടിയാണ്ട് ഇറങ്ങേന അപ്പൊ ഒന്ന് ഒച്ചി പുുള്ളുന്നില്ല വന്നാ പിന്നെ തീരെ പറ്റൂലേ വിളിച്ചാൻ പറ്റൂലേ പിന്നെ എന്തൊക്കെയാ വർത്താനം
ഹലോ
വേറെന്തൊക്കെ വിശേഷങ്ങള്
പൊളിയൊന്നും ഇല്ലല്ലേ നമക്ക്
ആഹ് വേറെമ്മക്ക് വിളിയൊന്നുംല്ലല്ലോ സ്കൂൾ ജ സ്കൂൾക്കൊക്കെ പോയിനന്നൊക്കെ സ്കൂൾക്കൊക്കെ പോയിനന്നേ സ്കൂൾക്കൊക്കെ പോയിനന്നൊക്കെ കണ്ടതല്ലേറേ ഇനൊക്കെ ഗേറ്റുഗതറാ െ ഉണ്ടാക്കണം എന്നൊക്കെ ഒരുമിച്ച് കാണ എല്ലർക്കും അറിയേ
സുഖ അല്ല ആദ്യൊക്കെ കുഴിച്ചി നിിക്കലില്ല ആ
ആ നമ്പർ കിട്ടിയപ്പോ ഒന്ന്്യ നമ്പർ കണ്ടപ്പോൊ ഒന്ന് വിളിച്ച നോക്കിയതാണ് അിയ നമ്പ ഇങ്ങനെ കിട്ടുമ്പോ തന്നെ അല്ലേ വിളിച്ചാ പറ്റിയാറേ
വിളിച്ചാൻ പറ്റിയ അങ്ങനെ തന്നെല്ല ഇപ്പൊ പരിചയവില്ല നമ്മള്
മറ്റേത് സ്കൂളന്നൊക്കെ കണ്ടീനതല്ലേ
ുന്നല്ലേ ഇപ്പൊ നമ്മള് കണ്ടാലും കൂടി ഇപ്പ ഇാള ഇന്റെപ്പ പഠിച്ച ചക്കനെ ഞാൻ കണ്ടിട്ടാ അല്ല ഓ ഓനക്ക് ഇന്നെ മനസ്സിലായിണ് പക്ഷെനി ഓള ഓന മനസ്സിലാവില്ല താടി മുടിയൊക്കെ ആയിട്ടേ താടിയൊക്കെ വന്നാ
ഒരേസം ആശുപത്രിക്ക് പോയപ്പോ കണ്ട് നമ്മളപ്പം പഠിച്ചഞ്ഞ കുട്ടിനെ ആഹ കണ്ടി് ന്നേ കണ്ടിട് ഓനറഞ്ഞില്ല ആ തടിചൂലേ പറഞ്ഞോള് അതാ പറ നമ്മളൊക്കെ ഒരു തടിച്ച പോല ക്കൊക്കെ മനസ്സിലായില്ല ആ സ്കൂൾ കോയി അന്ന് ഒപ്പം പഠിച്ച ആൾക്കാരന്ന ഇപ്പ നമ്മള് തിരിച്ചറിയില്ല ആരേ
അറിയില്ല
ഉം അപ്പൊ ഞാന ഇങ്ങനെ വെറുതെ പ്പ നമ്പർ ഇങ്ങനെ കണ്ടപ്പോ ഒന്ന് നമ്മെളെ വിശേഷൊക്കെ ഒന്ന് പറയാൻതിി വിളിച്ചതാണ് നിങ്ങളെ െ വിശേഷൊക്കെ സുഖമാണ്ൊക്കെ പറഞ്ഞ്
കെട്ടി ചോടത്തൊക്കെ പാട അമ്മ ഇമ്മൊക്കെ
ഇല്ലേ കൊഴപ്പല്ല ഓക്കൊക്കെ സാറാണ് അവൽക്കൊക്കെ ഏ എല്ലാ പണിയൊക്കെ ആ എല്ലാ പണിക്കും പോവുംും ഈ ഡൈവറ ആയിട്ടാണ് വ വണ്ടമ്മ പോവാണ് ഇവിടെ ഈ മ ജീവരിക്കാരരു വണ്ടിുണ്ട് അത് വെള്ള കുപ്പിലാക്കി കൊണ്ടോക
അയിസും വെള്ള
അല്ലേ സാധാ കുപ്പി വെള്ളം തന്നെ അതി കടകൾക്ക് എറക്കി കൊടുക്ക
ആ അങ്ങനെ അങ്ങനെ ആഹ് ആഹ്
പിന്നെങ്ങള്ൾ യാത്രൊക്കെ പോകൻ ഇഷ്ടാണോ
ഏർ യാത്രൊക്കെ ഞങ്ങള്ൾ പോ എപ്പഴും പോവും മാപ്പിളൊക്കെ ലീവ് കൊള്ളുമ്പോളൊക്കെ
ആ ഊ ആ ഊട്ടി മൈസൂരൊക്കെ പോക്കണ്ട്
ആ ഞങ്ങൾ എല്ലോത്ത കൂടി ഒക്കെ പോകും ഒഴിവിട്ടുമ്പോ അങ്ങനെ പോകും കുട്ടിയാൾ ഇപ്പൊ പറയും പോക പോക
അപ്പൊ എാ പോക്ക് നിങ്ങള് ഓണത്തിനൊക്കെ അങ്ങനൊക്കെ.
ഓണത്തിനൊന്നും പോകൂില്ല ഓയി വിട്ടുമ്പോ ചിലപ്പോ നേരെ വീട്ടേക്ക് പോകും അങ്ങനെ ഏറെല്ല ഓലക്ക് പോകേണ്ട. വിട്ടക്ക പോ അപ്പോൊ പോ ലീവ് കി കുട്ടിയ മദ്രസ കുട്ടിയാ അപ്പൊ പറയും പോക പോകറിയും നമ്മുക്ക് അറിയ അപ്പൊ ഇവിടെ ഓല പൊ ഒറ്റക്കല്ലേ ഓല ക്കല്ലേ അപ്പൊ അധികം പോകാനയാക്കൂല മദ്രസ ല്ലങ്ക ഒരു ദസം രണ്ട ദസംക്കെ നക്കും അല്ലെങ്ക അപ്പ തന്നെ പോരും അല്ലെങ്കിൽ ഓര കുട്ടികളെ ഞൻ പറഞ്ഞേക്കും ഞാൻ പോവല അങ്ങനെയൊക്കെയാണ്.
ആ
ത ഓ പിന്നെ വേറെ പോയിന്നന്ന സുഖം വേറെ പോയത് കൊണ്ടാണ് ഇപ്പോ പോവാൻ പറ്റാത്ത പറ്റ അവിടൊക്കെ അയിതിന ഒന്ന് പോകും പിന്നെ തറവാട്ട നി തന്നെ ഭക്ഷണംൊക്കെ കഴിച്ചു പിന്നെ അതിനട് പ്രശ്നല്ല. ഞങ്ങൾ പോയാലും തറവാട്ടിൽന്ന് ഭക്ഷണം കഴിച്ചും പെരുന്നാാക്കൊക്കെ പോയാലും രണ്ട് മുന്നസ നിൽക്കും കൊറെ ഒക്കെ നക്ക നിങ്ങള്ൾ പോലില്ലേ വീരിനൊക്കെ പോലില്ലേ കൊറ ആയ പോയിട്ട്
ആഹ്
വീരുനോക പോയിട്ട് കൊറായോ
ആഹ ആഹ
വിരുന്നു പോകാറില്ലേച്ചേ
വിരുന്നു എല്ലാം ഞാ ആ പോക്കണ്ട് ഞാനിപ്പ എറെ എന്റെ പേരൽ ആ് എന്റെ പേരയിലാണേ ഇന്നിപ്പ ആങ്ങള വരുന്നുണ്ട് ആ ആടി പോണ്ടിശ്ശേരി ആ